ആഹ് കേൾക്കിണില്ലേ ആഹ് കേൾക്ക്ണ്ട് എന്തൊക്ക്യയാ അറിയില്ല എന്തൊക്ക്യയാ സുഖല്ലോ ഉം
ആഹ് സുഖാണെ
ആഹ് എന്താ കെടക്കാ പണിളൊക്കെ ചോറൊക്കെ തിന്നു ആഹ് പണിയൊക്കെ കയിഞ്ഞു ചോ ഫുഡ് അയിച്ചു ഉം
അതേല്ലോ ഉം
കെടക്കാ ഉം
അതെ മക്കള് ഇന്ന് ലീവാന്ന് ഇന്ന് സ്കൂൾ ണ്ടാവടെ
ഇല്ല ഇല്ല ലീവാണ്
അതെയോ ഇവടെ സ്കൂൾ ഇണ്ട് ഇന്ന് ഒര് തേരക്കും ഇതോന്നും ഇല്ല ഇപ്പൊ
ആഹ് ആഹ്
ഉം എന്താ ഉച്ചക്കത്തേ കൂട്ടാന്
ഉച്ചക്ക് കൂട്ടാൻ ഉപ്പേരി കറി മീൻ പോരിച്ചത് അങ്ങനൊക്കെ
ആഹ് അതെ ഇവടെയാണ് ഒന്ന് സാറ്റാർഡോ ലീവ് തന്നെയാണ് പശേ ഇന്ന് എന്താ ഇന്നലെ ഓലക്ക് സ്കൂള് ഇണ്ടാര്ന്നില്ലാ അപ്പ അയിന് പകരം ഇന്ന് എട് ത്ത് ശനിയാഴ്ച എട്ത്ത്ക്കാ ഉം
എത്ര കുട്ടിയോളാ
എന്നിട്ട് ഈ മൂന്നാള് ഒരു പെണ്ണും രണ്ട് ആണും
ആഹ് ആ ആ
ചെറിയാളാ അംഗനാവാടിക്കോണാളാ
ആഹ് ഉം
ഉം പിന്നെ അവടെ മക്കള്
ഉം ചെറുത് ചെറുത് യു കെ ജി പിന്നെ
ആഹ് ശെരി പഠിക്കാന് കൊഴപ്പൊന്നും ഇല്ല നല്ലും യെ ഉം പഠിക്കുകൊക്കെ ചെയ്യും മോളക്ക് ഇപ്പൊ എൽ എസ് എസ് ഒക്കെ കിട്ടി
ആഹ്
മാർക്കൊക്കെ ഉണ്ട് മദ്രസൽ മാർക്കൊക്കെ ഡിസ്റ്റങ്ഷനൊക്കെണ്ട് പഠിക്കുകൊക്കെ ചെയ്യും ഉം പിന്നെ ചെർക്കനാണ് ഉം
ഉം മറ്റേ ഞമ്മളിങ്ങനെ ഒപ്പം പ്പം നിന്ന്കാണ്ട് പറണം പറഞ്ഞ് പറഞ്ഞ് നമ്മള് മടുക്കും
ആഹ് ഓൾക്ക് ആ വിഷയല്ല ഉണ്ട് മോനേട്ട ആ വിഷയണ്ട് ഓനിക്ക് പഠിക്കാനൊക്കെ പിന്നാല നിക്കണം നിന്നാ തന്നെ ചിലപ്പോൾ എഴ് തൂല്ല വായ്ക്കൂല അങ്ങനെ നിക്കും
ആഹാഹ്
മറ്റോൾടന്ന് പറയേണ്ട ആവശ്യൊന്നുല്ല സ്കൂൾട്ടന്നേക്കെ എല്ലും എഴ്തും പഠിക്കും ഹോം വർക്കൊക്കെ ചെയ്യൊക്കെ ചെയ്യും. ഇവരോടെ നമ്മളിങ്ങനെ പിന്നാലെടക്കണം.
അങ്ങനൊക്കെ ആവുപോ നമ്മക്ക് ബുദ്ധിമു ട്ടില്ല ഇതേറ്റ് ചെയ്യുമ്പോളെ മറ്റേത്ങ്ങനെ ആഹ് ചെയ്യും മക്കളൊക്കെ മറ്റേ മറ്റേ മറ്റോരൊക്കെ കൊർച്ച് ബേക്ക് പഠിക്കാൻ എന്ത നിർബന്ധിക്കണല്ലേ.
ആഹ് ഇല്ല ഇപ്പെ മറ്റ ചെറിയാളെ അംഗനവാടക്കല്ലേ പിന്നെ രണ്ടാമത്തെ മോനാണപ്പോ ഓനപ്പോ സ്‌കൂ സ്കൂള് ഞങ്ങള് മാറ്റീക്കാണ് വേറെ സ്കൂള് ഇസ്ലാമിക് സ്കൂളിലെ സി ബി എസിയില് ഉം മാറ്റി സിലബസ് മാറ്റി ചേർത്തിയതാപ്പോ
ആഹ് ആഹ്
അപ്പൊ അയ്ന്റെ ചെറിയൊരു ടഫ്ണ്ട് കഴിഞ്ഞർഷ്യ ചേർത്തിത് ഇപ്രാവശ്യം പിന്നെ കുറേക്കൊക്കായി. വന്നു ഫ സെറ്റാകാൻ കൊർച്ച് സമയടുത്തു. ഇപ്പൊ പിന്നെ വല്യ കെഴപ്പല്ല. ഇങ്ങള് എന്താ വർക്കെയ്യുണണ്ടോ
ഇല്ല ഞാൻ ഹ
ഉം ആഹ് ശരി ഉം എന്താ ഹോബിസൊക്കെ.
ഹോബീസ് ഉം പുസ്തകം വയെക്കും പിന്നെ ഫോണ് ഫോണല്ലേ ഫോൺലെ എല്ലാമിണ്ടല്ലോ ഫോണന്നെല്ലാതും ആഹ് പിന്നെ അതിൽന്ന്. ആഹ് അതെയതെ വായിച്ച് എല്ലാതും കിട്ടും പി ഉം ആ പിന്നെ ക്രാഫ്റ്റിംഗ് സ്റ്റിച്ചിങ് അങ്ങനെ എന്തെകിലുമൊക്കെ അറിയോ. സ്റ്റിച്ചിങ് ചെയ്യാറുണ്ട് ജസ്റ്റ് ഞമ്മള് ഉം ആ ഞാനിപ്പോൾ വീട്ടുള്ള ഡ്രസ്സ അങ്ങനൊക്കെ അടിക്കും എനിക്ക് വേണ്ടക്കങ്ങനെടിക്കും പോ ക്കൊന്നു ആഹ് കൊടുക്കാ പൊർത്ത്കൊന്നും അടിച്ച് കൊടുക്കാറിയ്യ.
ആഹ് ഇൻക്കും അറീല്ല അയ്നൊന്നും അറിയില്ലന്നേക്കും വെട്ടിത്തുന്നാനൊന്നും അറില്ല ജസ്റ്റ് നമ്മളത് അവനാൻ്റെത്യാവശ്യ ത്തിന് വേണ്ടതൊക്കെ തുന്നും.
ആഹ് വെട്ടിയടിക്കും ഞാന് ചുരിദാറൊക്കടിക്കാറുണ്ട്. പക്ഷെ പൊർത്ത്ക്കൊന്നും കൊടുക്കാറില്ല ഞാൻ ഇപ്പൊ ഒരു മാസമായിട്ടൊള്ളു ആഹ് ആഹ്. ഇല്ല. ആഹ് പഠിക്കാൻ പോണ്ടാവുല്ലേ.
ഇല്ലേ പോയിട്ടില്ല ഇപ്പൊ വാങ്ങിപ്പോ ഒരു മാസത്തോളായി ഇനിപ്പോ ചവിട്ടാനോന്നർഞ്ഞില്ല ആയിമകോടൊക്കെ പഠിച്ചിപ്പോ യൂട്യൂബിൽ നോക്കിട്ട പഠി ഠിച്ച ആണ്ടപ്പോ പഠിച്ചപ്പോ ഒരു ഷെയ്പ്പാക്കാനും അങ്ങനൊക്കെ തൊടങ്ങിട്ടുള്ളൂ.
ആഹ് ആഹ്
ഉം പിന്നെ അന്ന് വാങ്ങിയന്ന് സ്കൂളും അംഗനവാടി ഒക്കെ ഉണ്ടായിന്നില്ലേല്ലോ. അപ്പൊ പിന്നെ ഈ സ്കൂൾ തൊർക്കട്ടേന്ന് കരുതി പോയിട്ടില്ല.
ആഹ് ആഹ്
ഉം മക്കളിണ്ടാവുപോ ആ തിരക്കില്ലേ പോകലേ നടക്കൂല സമയം കിട്ടൂല.
ഉം പഠിക്കാൻ പോകാൻ താല്പര്യം ഉണ്ടാവുല്ലേ. ഞാൻ പിന്നെ പഠിക്കണ ടൈമില് ചെയ്തിരുന്ന. പഠി പഠിക്കാൻ പോണ ടൈമില് ഞാൻ അതിന്റെ അതക്കെ ചെയ്തിരുന്ന.
ആ ഇൻക്കെല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിങ്ങും തുന്നലും ഒക്കെ. പോയി പഠിച്ചോ എന്നാ പഠിച്ചോ ടുവീലറാ പഠിച്ചത്. ഇനി ഫോർ വീലറിന് കൊടുക്കണം.
ആഹ് ടൂവീലറടുത്ത് പോവാ പുറത്ത് പോവാറിണ്ട. ആഹ് ഇണ്ട് ഇണ്ട് അയിനൊക്കെ പഠിച്ചിപ്പോ ഉം ഉം അതിനു കുഴപ്പയ്യ ആ നമ്മളെന്ത ആവശ്യത്തിന് പുറത്ത് ഉം
ഉം
നമ്മള ആവിശ്യത്തിന് പുറത്തു പോവാണെങ് നമുക്ക്‌ തന്ന പോവാല്ലോ വ
ആഹ് അതാണ് എന്നാ അത് ഒന്നാം അതിന് എടങ്ങാറായി തന്നെ പോയത്. വണ്ടി ആളൊക്കെ ഉണ്ടാവ പക്ഷെ ആൾക്കാരെ ഇണ്ടാവൂല അപ്പൊ ഇങ്ങനെ ആരെങ്കിലുക്കെ കാത്തുനികണം പോവാന്. അപ്പ പിന്നെ അങ്ങനെയട് പഠിച്ചെടുത്തെ
ഹസ്ബെന്റ് ഇല്ല ഇവടെ നാട്ട്തെന്നേണ് പൈന്റിങ്ങും കോൺട്രാക്ടറാണ് ആഹ് അങ്ങനെ
ഇവ്ടെതെന്നെ നാട്ടിതന്നെ
ഉം
അപെല്ല പിന്നെ വേറെന്തെക്കെ അവിട്ത്തെ മഴ ഇണ്ടപ്പവടെ
ഇപ്പോ ഇല്യപോ ഒയ്ഞ്ഞ്ക്ക്ണ് ഇപ്പ മാറീക്ക്ണ്. ഇത് വരെ ഇണ്ടായിര് ന്നു. ആഹ് ഇപ്പൊ ഇവിടെ അതെന്നെ ഒന്ന് ഒര് സമാധാനണ്ട് ഇപ്പ ചെറീയെ ആ ഇന്നലെ ഒക്കെ നല്ലോം ഉണ്ടെര്ന്നു
ഇന്നലെ ഇവടിം നല്ല മഴേർന്ന് തോർന്നിട്ടേല്ല ഇടക്ക്‌ ഒരു അഞ്ച് മിനിറ്റ് നിക്കും പിന്നേം പെയ്യും അങ്ങനെ തന്നെർന്ന്
ആ അങ്ങനെ തന്നെയാണിവിടേം എടക്കൊന്ന് ഇങ്ങനെ ഇന്ന് പിന്നെ രാവിലൊക്കെ നല്ലോണ്ണം ഇണ്ടായിരുന്നു കുറച്ചൊക്കെ ഇപ്പൊ പിന്നെ ഒന്ന് ആറീക്ക്ണു ഉം
അത്ശെരി ഉം ഇഞ്ഞ്പ്പൊ ചെൽപ്പം സ്കൂൾ വിട്ന്ന ടൈമിലാക്കാരം സ്കൂള് വട്ണ സമയത്ത് പെരും മഴൈക്കാരം ഉം ഹ്
ആഹ് എപ്പളാ കുട്ടിയോള് പോവല്
ഓല് പെന്താ ഇവടെ അട്ത്താണ് സ്കൂൾ അഞ്ച്മിൻറ്റ് നടക്കാനൊള്ളൂ പത്ത് മണി ആവാനാ റ്റെ പോവാെള്ളൂ ഒമ്പതേ മുക്കാൽനെക്കെ പോവുള്ളൂ
ആഹ് ആഹ് പിന്നെ അടുത്താവുമ്പം പിന്നെ വല്ല്യ കൊഴപ്പ, മറ്റേ ബസ് വണ്ടി ബസ്സിനൊക്കെ ആഹ് ബസ്സിനൊക്കെ ആവുമ്പൾ നമുക്ക് ആഹ് അപ്പ നേര്ത്തെ. നേര്ത്തെ വെക്കലാ ആ ഇട്ക്ക്ണ് ഫുഡോ സ്നാക്സോ എല്ലാതും കൊപ്പിക്കണ്ടെ ഒപ്പിച്ച് കെർക്കി കുർ നേരത്തെ എണീ
ടുണ്ടോലണുബലും ഉം ചോറും ഉച്ചക്കൊക്കെള്ള ചോറും ഉണ്ടാവും.
ഉം ഉം
ഉം പിൻ
പിന്നെ പിന്നെ വേറെ. പിന്നെന്താ വേറെന്ത ഇങ്ങനെ പോണു. ഇപ്പ എവിട്ക്കും പോവാനും കോലല്ലാല്ലേ. മഴ ആഹ് ആഹ് അതെ ആഹ് യാത്ര ചെയ്യാനൊന്നും പോവല്ല പൊർത്തൊന്നും പോവാറില്ല. വീട്ടിലന്നെ ഇരിക്കലാണ് അധികും. വീട്ടിലന്നെ ഇര്ന്ന് മടിയാണ് ഒന്നാമ പൊർത്ത് പോവാനും മടിയാണ്.
ആഹ് മടിയാണ് ഉം അതാണ് മ്. പിന്നെ ഇങ്ങനെ വണ്ടീലിര്ന്ന് ഇങ്ങനെ പോ വെറുതെ പോവാ യാത്ര ചെയ്യാ മഴടെ ആസ്വദിച്ചിട്ട് പോവാന്നൊള്ളൂ എറങ്ങല് നടക്കൂല.
വേഗം വൈകുന്നേരം ചായ കുടിക്കാൻ അങ്ങനൊക്കെ
ആഹ് അങ്ങനെ ആഹ്. ഇന്നത് പോവും. ഇങ്ങളങ്ങനെ പോവലുണ്ടോ വൈന്നേരത്തത്?
ഇല്ല അധികം എടക്ക് അങ്ങനെ പോവാറില്ല.
ആഹ് ഇവട്ത്തെ ആളെപ്, ഉം ആഹ് ഇണ്ടേ ഇവട്ത്തെ വൈന്നേരത്തെ ആളെ എപ്പളും പോകും ചിലപ്പോ പിന്നെ അങ്ങനെ പിന്നാലെ കൂടും ഉം അത് ബൈക്കിൽ പോകുമ്പോഴുള്ള ഒരു ഇത് പക്ഷെ അപ്പൊ ആ സമയത്ത് മഴയെക്കാരം അപ്പൊ പിന്നെ പോവൂല്ല ആഹ് ഉം പിന്നെ ഇനീ വീട്ടിലാരൊക്കെ ഉണ്ട് അവിടെ
വീട്ടില് എല്ലാരും ഉണ്ട് ആഹ് ഹസ്ബൻഡ് അനിയൻമാര് ഒക്കെ എല്ലാവരുണ്ട്
ആഹ് അത്‌ ശരി
ആഹ് അതെ വേറെ വീട് വീട് മാറിട്ടന്ന് അവിടെ വീട് നിങ്ങള് വീട് മാറിയാ ആഹ് വീട് മാറി ഇപ്പോ ആറേഴ് വർഷായി വീട് മാറീട്ട് ആഹ് വീട് മാറിയിട്ടൊന്നും ഇല്ല്യ ആഹ് ആഹ്
ഉം
ആഹ്
ആഹ് പിന്നെ മറ്റോരൊക്കെ വീട് അടുത്ത് തന്നെ തൊട്ട് അടുത്ത് തന്നെ അപ്പറത്തന്നെ മൂന്നാളുടെ വീട് അടുത്തടുത്ത് തന്നെ ആണ്ടി രണ്ടാള്ണ്ട് ജ്യേഷ്ഠന്മാര് രണ്ടാളണ്ട് ഓല് തന്നെയാണ് ഉം
ഞങ്ങൾക്ക് തറ ഇട്ടിട്ടുണ്ട് വീടിന് നോക്കുണ്ണ്ണ്ട് ആഹ് വീട് പണി നോക്കുണ്ടാവും അല്ലേ
ആഹ് ശരി ഉം
ഉം മക്കളൊക്കെ എവിടെന്നിട്ട് കളിക്കുണ്ടാവും ഇല്ലേ ഇന്നിപ്പോ ഒക്കെ കളിക്കാൻ പോയിക്ക്ണ് നമ്മടെ റിലേറ്റീവ്സ് വീട്ടിലേ അവരെ പ്രായമുള്ള കുട്ടികള് തന്നെ അപ്പൊ പിന്നെ അങ്ങനെ കളിക്കാൻ പൊറത്തല്ല അകത്തന്നെ കളിക്കണ വീട്ട് ആഹ്
പുറത്ത് ഇപ്പ അയിന് പോകാന് മഴയാവട്ടെ വഴുക്കലും മഴയുമൊക്കെ കുട്ട്യാളെ ശ്രദ്ധിക്കും വേണം ഇപ്പൊ
ആഹ് അതെ അതെ ഉം പിന്നെ
പിന്നെ ഇനിപ്പം നാല് മണിക്ക് എന്താ ഇനി
നാല് മണിക്ക് ഇന്ന് എന്താന്ന് ഉറപ്പ് ഇടക്ക് മനസ്സ്ക്ക്ണ്ട് തോന്നണം അപ്പം പിന്നെ റെഡിയാക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടിണ്ടാക്കിങ്ങനെ ഇണ്ട് ഇതാക്കും ആഹ് ആഹ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഇടക്ക് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും ഇട അല്ലെങ്കിൽ പിന്നെ ബേക്കറി അങ്ങനെ എന്തെങ്കിലും ഒക്കെ അണ്ട് കൊടുക്കും
ആഹ് ശരിയാ ഉം എപ്പഴും ഉണ്ടാക്കാന് നമ്മക്ക് വെയ്ക്കൂല നമ്മളത്തെ കഴിയൂല അപ്പൊ ചെലോർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കാൻ കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊന്നും വിഷയമില്ല
മക്കള് കഴിക്കുന്ന മക്കളാണെങ്കി പിന്നെ നമുക്ക് പിന്നെയും നമുക്ക് ഉണ്ടാക്കി കൊടു ക്കാം ഇവർക്ക് അങ്ങനൊന്നും പറ്റൂല കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നേം പറ്റും കട്ട്ലേറ്റ് എന്നും ഇപ്പം നമ്മള് ഉണ്ടാക്കുലല്ലോ. ഉം അങ്ങനത്തൊക്കെയുള്ളൂ സമൂസ ഒക്കെ നമ്മുക്ക് നോമ്പ് ആവണം പിന്നെ അങ്ങനെ എന്താ ഇനി ഇപ്പം
ഇപ്പൊഴ്‌ ഉണ്ടാക്കും
നോമ്പിനൊക്കെ ഒന്ന് അധികം ഉണ്ടാക്കുക പൊരിച്ച കടികളൊക്കെ ഫ്രൈഡ് ഐറ്റംസ്
ആഹ് അധികം ഇണ്ടാക്കും പിന്നെ ഞങ്ങക്കൊക്കെ അടുത്ത് കിട്ടും തൊട്ടടുത്ത് തന്നെ കിട്ടും
ആഹ് അപ്പം പിന്നെ
പ സ്കൂളും ടൗണൊക്കെ അടുത്താവോട്ട് പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും അപ്പം പിന്നെ വാങ്ങും
ആങ്ങധികൊ ട്ടില് ണ്ടാക്കലെന്നെ പുറത്തൂന്ന് വാങ്ങാറില്ല ടൗണൊക്കെ ണ്ട് പക്ഷെ ന്നാലും പുറത്തൂന്ന് വാങ്ങാറില്ല
ആഹ്ഹ ഇത് ആകെ കൊർച്ചാൾക്കാര്ലെള്ളൂ അപ്പൊൻ ഇത്രണ്ടാക്കിയാലും ചെൽപ്പോ ബാക്കിയാവൂ അപ്പൊ പിന്നെ അങ്ങനെ കണക്കാക്കിത് വാങ്ങല
ആഹ്
ഉം പിന്നെ വൈന്നേരത്തേക്ക് ഫുഡ് ഒരുമിച്ചെക്കനാ
ആ ഒരുമിച്ചക്ണാ രാത്രി ക്ഷെ രാവ്ലെ രാ ത്തെധികം ചപ്പാത്തിയൊക്കെ ണ്ടാക്കല് എല്ലാരും കഴിക്കല ഷേ ചിലോര് തോന്ന് ചോറയ്ക്കും ചെലോല് ചപ്പാത്തിയേക്കും അങ്ങെനൊക്കെ ന്നാഹ് ശരി നായിക്കോട്ടെന്നാ ആഹ് ശരി ഉം